ഹലോ
ഹലോ
ആ കേക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നു ഓക്കെ ഓക്കെ ഓക്കെ ആ കേക്ക്
ഓക്കെ ആ ഹാ ഹ
പിന്നെ
പിന്നെ ടൂറൊക്കെ പോവാറുണ്ടോ
ടൂറ് ഇല്ലന്നേ എടക്ക് പോയാരുന്നേ ഇപ്പെങ്ങും പോവുന്നില്ല പോകണം പോകണം എനിക്ക് ബീച്ചിലേക്ക് പോകാൻ ഒരു താല് പര്യം. ആ ആഗ്രഹവൊണ്ടെ
ആ നാളെ സാറ്റർഡേ അല്ലേ അല്ല നാളെ സൺഡേ അല്ലേ
ആ നാളെ സൺഡേ അതെ അതെ അതെ ഞായറാഴ്
ആ സൺ‌ഡേ വല്ല ട്രി പും ആ അതെ ബീച്ചിലേക്കൊക്കെ ട്രിപ്പൊക്കെ പോവാൻ പ്ലാൻ ചെയ്യാ
പ്ലാന് അടുത്ത് ഇവിടെ നമ്മടെ അടുത്തൊന്നും ഇല്ല പോം ണെങ്കി എങ്ങനെ ആയാലും ഒരു ദിവസം പിടിക്കും അടുത്തെങ്ങും ബീ ച്ചൊന്നുവില്ല പിന്നെ അതെ അതെ അതെ ദൂരത്താ ദൂരത്താ പോണംന്നൊണ്ട് നാളെ എങ്ങനായാ അമ്പലത്തി പോവോ വീട്ടിൽ തന്നെയാണോ എങ്ങനാ
ഇല്ല ഞങ്ങള് അമ്പലത്തിലല്ല ഞങ്ങള് പള്ളിയില് പള്ളിയിലാ പോവാ
ആഹ്
രാവിലെ പള്ളിയിൽ പോകും കുർബാനയ്ക്ക് പോവും ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏ
ഓക്കെ ഓക്കെ
അവിടെ എങ്ങനെയാ രാവിലെ അമ്പലത്തി പോവോ എല്ലാ
അങ്ങനെയല്ല എല്ലാ ദെവസോം അങ്ങനെയൊന്നും പോവാറില്ല പോകും മിക്കി ദിവസങ്ങളിലു സാറ്റർഡേ സൺഡേ പോകാറില്ല അതാത് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അങ്ങനെ അങ്ങ് പോവും പിന്നെ സമയം കിട്ടുമ്പോ ഉം സമയം കിട്ടുമ്പോ സ്കൂളി പോവുമ്പഴത്തേക്കും സമയവൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്കവിടുന്നു പോവാം തൊട്ടടുത്ത് പോയ് സ്കൂളിന്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഒണ്ട് അപ്പം അങ്ങനെയങ്ങ് പോകും ആ പോകും പോകും പിന്നെ അങ്ങനെയാണ് പോവ പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളുവാ വീട്ടില് പ്രാർത്ഥനയും കാര്യങ്ങളും ഒണ്ട് അങ്ങനെ അങ്ങ് പോവുന്നു
ആ ഹാ ഹാ നമുക്കും അതെ വൈകുന്നേരൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളുവൊക്കെ പിന്നെ സൺ‌ഡേ പള്ളി പോവും മം അങ്ങനെ
ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പോവു ല്ലേ
ആ ഫ്രണ്ട്സിന്റെ കൂടെ പോവും പിന്നെ പപ്പേം അമ്മേം ഒണ്ടാവും പപ്പേന്റെം അമ്മേന്റെം കൂടെ പോവും
ഓ ഒരാള് എന്തോ
ആര്
കൊച്ച് ഉം
അല്ല അല്ല ചേട്ടനും അനിയത്തിം ഉണ്ട് അവരുരണ്ടും സ്ഥലത്തില്ല ഞാനേ ഇപ്പ ഒള്ളു ചേ ട്ടൻ ജോലി സ്ഥലത്തും ആ അനിയത്തി പഠിക്കാനും
ഓ ശരി കല്ല്യാണൊന്നും ആയിട്ടില്ലല്ലേ
കല്ല്യാണം നോകുന്നില്ല കല്ല്യാണം ഇപ്പം നോക്കുന്നില്ല കൊറച്ചും കൂടി കഴിഞ്ഞിട്ട് ആ ചേട്ടന്റെ കല്ല്യാണം കഴിഞ്ഞു
ഉം നമ്മുടെ കൂടെ ഒരുമിച്ചാണോ അല്ല ല്ലേ
നമ്മുടെ കൂടെ ഒരുമിച്ച് തന്നെ പക്ഷേ ചേച്ചി ഇടയ്ക്ക് വീട്ടിൽ പോവും ഇടയ്ക്ക് ഇങ്ങോട്ട് വരും ചേട്ടൻ ഇവിടില്ലാത്തതുകൊണ്ട് ചേട്ടൻ ആർമിയാണേ
ഓക്കെ
അപ്പൊ ചേച്ചി ഇടയ്ക്ക് ഇങ്ങോട്ട് വരും ചേച്ചിക്ക് അവിടന്ന ജോലി സ്ഥലത്തേക്ക് പോകാനും നല്ലത് എളുപ്പം
ഉം ഗവൺമെന്റ് ജോലിയാണോ
ചേി അ ഒരു സ്റ്റിച്ചിങ് കൊണ്ട് ഞാനൻപ്പ ചേച്ചിയും കൂട്ടുകാരും കൂടി ഒരു കട കൊട്ടിട്ടുണ്ട് അ അപ്പൊ അങ്ങനെ
ആ അവിടുന്ന് ജോലിക്ക് പോകുന്നത് നല്ലതാണ് അൻ തന്നെ ബെറ്റർ അല്ലേ
അതെ അവിടുന്ന് പോവുന്നോണ്ട് നല്ലതായോണ്ട് പിന്നെ ഇടക്ക് പിന്നെ ചേട്ടൻ വരുമ്പോ ഇങ്ങോട്ടേക്ക്
വരും ഉം
പിന്നെ ഇടയ്ക്കൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോ വരും അങ്ങനെ
ഓ ഓ
ആഹ
പിന്നേ വെളിയില് പൊറത്തൊക്കെ ഇറങ്ങാർ ഉണ്ടോ
ആ പുറത്ത് എങ്ങനെ ടൂർ ആയിട്ടാ ടൂർ ആയിട്ട്ന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുന്നു പിന്നെ ചേട്ടനും അനിയത്തി അവരൊക്കെ വരുമ്പോൾ അങ്ങനെ പോകും എല്ലാരും കൂടി കൂടു അമ്മ അങ്ങനെൊക്കെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി പോവും പിന്നെ അമ്മയുടെ വീട്ടിൽ പോവും പിന്ന അമ്മയുടെ ചേച്ചിയുടെ വീടുണ്ട് ചേിയുടെ വീട് തമഴ്നാടാ അപ്പ അങ്ങനെയൊക്കെ പോവും തമിഴനാടൊക്കെ പോവും
ഉം തമിഴ്നാട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടമാണോ അവിടെ പോയാ തമിഴല്ലേ സംസാരിക്കുന്നേ
അവിടെപ്പ അവര് ഗൂടല്ലൂരാ
ഉം ഈ കുമളീടെ അടുത്തുള്ള
ആ ഗൂഡല്ലൂര് പാട്ട വര് ബത്തേരി കഴിഞ്ഞിട്ട് ബത്തേരി വഴിയ പോവാറ് അപ്പൊ പിന്നെ അവര് വീട്ടിലൊക്കെ മലയാളം തന്നെ
ഉം ഉം ഉം
അപ്പ വെക്കേഷനൊക്കെ വരുമ്പോ നമ്മള് പോവാരുന്നു നമ്മള് കസിൻസ് എല്ലാരും കൂടി അങ്ങോട്ട് പോയി അങ്ങനെ നിക്കുവായിരുന്നു
ഓഓ അതന്നെ അവര് അവിടെ സെറ്റിൽഡ് ആണോ
ആന്റിനെ കല്യാണം കഴിച്ച കൊടുത്തെ അങ്ങോട്ടഞ അവരവിടെത്തന്നെ ഉ
ഉ ഉം പിന്നെ വേറെന്താ ഉണ്ട് വിശേഷമ്ന്
വേറെ എങ്ങനെയൊക്കെ ഇവിട പിന്നെ മഴയില്ല മഴ കുറവാണ് അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല
പട്ടി പട്ടിയൊക്കെ വളർത്തുന്നുണ്ടോ വീട്ടില്
ആഹ് വീട്ടില് പട്ടീനെ വളർത്തുന്നുണ്ട് ഉണ്ടുണ്ട് പൂച്ചയില്ല പട്ടിയുണ്ട്
ഓ ഓ ഓഓ
പട്ടി ഉണ്ടായിരുന്നു പട്ടി ഉണ്ടായിരുന്നുട്ടോ ഇപ്പ ഇല്ല
ആ ഓക്കെ ഓക്കെ
ഉം അവിടെ എങ്ങനെയാ പട്ടിം പൂച്ചയൊക്കെ ഉണ്ടോ
പട്ടിയുണ്ട് പൂച്ചയെ വളർത്തലില്ല പട്ടിയുണ്ട് ആഹ പട്ടിയുണ്ട് പൂച്ചയെ ഇഷ്ടമില്ല തറ്റമ്മ ഉണ്ട് കേട്ടോ
ആണോ
ഉം സംസാരിക്കുവൊക്കെ ചെയ്യും
ആഹ
ഉം സംസാരിക്കും പേര് പറയും
ആഹ്
സംസാരിക്കയൊക്കെ ചെയ്യും
ചെറുപ്പം തൊട്ട് ഉള്ളാണോ അങ്ങന പഠിപിച്ച വെച്ച
ആ ആ ആ ആ അതെയതെ അതെ ചെറുപ്പം തൊട്ട് തന്നെ കുഞ്ഞായിട്ടുള്ളത് കൊണ്ടുവന്നതാ ഇപ്പം മൂന്ന് വർഷവായി
ഓക്കെ ആ ആ എന്തൊക്കെയാ കഴിക്കാൻ കൊട്ക്കാ പഴൊക്കെയാ
ആ ഫ്രൂട്ട്സ് കൊട്ക്കും നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും തന്നെ കഴിച്ചോളും
എല്ലാ ഫൂണ്ടും കൊട്ക്കും
കഴിക്കും മീനാണെങ്കി മീൻ എറച്ചിയാണെങ്കി എറച്ചി എല്ലാം തന്നെ കഴിക്കും
ഏ കറി വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ കൊട്ക്കും അത് ശെരി ഞാ എന്റെ വിചാരത്തില് ഇത് ഫ്രൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കത്തുള്ളൂ. പഴം അങ്ങനെയൊക്കെ ഇത് കഴിക്കത്തുള്ളൂ വീ ത്തിലില്ല ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഉം
എല്ലാം തന്നെ കഴിച്ചോളും എന്നാ കൊട്ത്താലും കഴിക്കും
ഉം ഉം
സ്നാക്സ് ആണെങ്കി സ്നാക്സ് എല്ലാം കഴിച്ചോളും
കൂട്ടിലിട്ട് ഏതാക്കി.
ആ കൂട്ടിൽ അഴിച്ചു വിടും. പേരാക്കാത്തഴിച്ച് വിടും. ഉം ഇടയ്ക്കൊ ഒരു ദിവസം ഇത് പോലെ കഴിഞഇടക്ക പറന്നു പോയി രാത്രി രാത്രി ന്നുവെച്ചാൽ വെളിയിലെ ഞങ്ങൾ സിറ്റ് ഔട്ടിൽ ഉണ്ടായിരുന്നേ അന്നേരം രാത്രി പറന്നു പോയി പറന്നു പോയി തൊട്ടെ അടുത്തെ പറമ്പിൽ പോയി ഇര്ന്നിട്ട് അവിടെ ഇര്ന്ന് മീനുക്കുട്ടി മീനുക്കുട്ടിന്ന് സ്വന്തം പേര് ച്ചോണ്ട് ഇരിക്കുവാ മറത്തെ എന്നിട്ട് ഏ മീനിക്കുട്ടി മീനിക്കുട്ടിന്ന് വിളി ജോലികഴിഞ്ഞോ?
ആ
അങ്ങനെ
നന്നിട്ട് എടുത്തോണ്ട് പോവുന്നു ലെ
അതെ അതെ അതെ കൂട് അടുത്ത്. കൊണ്ട് പോയി ഇപ്പ തന്നെ
ആ കൂട്ടിലേക്ക് വന്നു ആ ഹാ അതുകെള്ളാം സത്യം പറഞ്ഞ്ന്ന് ഇണ്ടെങ്കി തത്തയൊക്കെ പണ്ട് ഇങ്ങനെ കൊറെ എല്ലാ വീടുകളിലും ഇങ്ങനെ കാണുമായിരുന്ന് അല്ലേ ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും കാണുന്നില്ല അയ് പിന്നെ വളരെ അപൂർവമായിട്ട് മാത്രേ ആ
ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ ആ അതെ
അതെന്നെ
ന് നല്ല ആയുസുണ്ട് വീട്ടി ഇരിക്കുന്നവർക്കെന്നെ രണ്ട് മൂന്ന് വർഷ ആയെന്ന് ആയി ആ മേടിച്ചതാ
എങ്ങനെയ ഇവിടുന്ന്
മേടിച്ചതാന്ന് വെച്ചാ ഫ്രണ്ടിന്റെ വീട്ടിന്ന്.
ആ അങ്ങനെ കൊണ്ടന്ന അല്ലേ ഉം. ഓക്കെ ഓക്കെ
പോയി അപ്പൊ കൊച്ച് ഇള്ളയാ കൊച്ചിന് വേണ്ടി കൊണ്ട് വന്നതാ എനിക്ക് വേണ്ടിട്ട്
ആ
അപ്പൊ അത് നമ്മള് ആ ചെറുപ്പം തൊട്ടേ കുഞ്ഞായിട്ടിരിക്കുമ്പൊ കൊണ്ടുവന്നതാന്നെ
ആ
ആ രണ്ട് രണ്ടര മൂന്ന് വർഷവായി അത് നമ്മൾ സംസാരിക്കുന്ന കൊറെ കാര്യങ്ങളൊ ക്കെ പറയും മീനുകുട്ടീന്ന് വിളിക്കും മക്കളെന്ന് വിളിക്കും
ആ ആ
ഉം നല്ലത് രാവിലെ പോകാം നേര്ത്ത് ഭയങ്കരമായിട്ട് ഉച്ചയും ബവളവമായിരിക്കും നമ്മൾ ഒരുങ്ങ പോകുവാണെങ്കിൽ അതുപോലെ വൈ വന്ന് വരുമ്പോളും അതുപോലെ തന്നെ.
ആഹഹാ ഓക്കെ ഓക്കെ.
അങ്ങനെയൊക്കെ ഉം പട്ടിയോ പട്ടിയോ?
പട്ടിയുണ്ട് പട്ടിയുണ്ട്.
ആഹ,
പട്ടിയുണ്ട് പട്ടിക്ക് ഒറ്റ വീടാന്നേ വീട് നമ്മ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് അങ്ങനെ വീടുകളൊന്നും ഇല്ല നമുക്ക് പട്ടി വേണം. ഉം പട്ടി കുഴപ്പെല്ല പട്ടി നല്ല പട്ടിയ. കൂട്ടി തന്നൊയിട്ട് ആ ഒരുവിധം. വര് ഒത്തിരി വലുതാണെന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ
ഉം ഓക്കെ ഓക്കെ നമുക്ക് ചെറുതായിരുന്നു. മറ്റേ ചെറിയ പട്ടീല്ലേ. അങ്ങനത്തെ പട്ടിയായിരുന്നു. അത് മരിച്ചുപയി. ആ അതെ അതെ ആഹ് പൊക്കം കുറഞ്ഞ നല്ല വെളുത്തെരു പട്ടിയായിരുന്നു. പക്ഷെ അത് മരിച്ചു പോയി. എന്താന്ന് അറിയില്ല. ഉം എന്തോ അറിയില്ല. അത് പിന്നെ പെട്ടെന്ന് വീട്ടില് വന്ന് അതിങ്ങനെ വായിന്നൊക്കെ പര പത ഇങ്ങനെന്നിട്ട്. വന്നിട്ട്
അപ്പൊ എന്തേലും ആരേലും വെളിയിൽ അഴിച്ചു വിടുന്നതാണോ?
പക്ഷെ വിഷം കൊടുത്തായിരിക്കാനൊന്നും ഒരു വഴിയില്ലാട്ടോ? അഴച്ചിടന്നാ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും വരാൻ കഴിയില്ല. അങ്ങനെ ആരും അങ്ങനെ അങ്ങനെ എ അങ്ങനെ എന്തെങ്കിലും കഴിച്ചു കാണോ? അങ്ങനെക്കെ ശ വിഷം കൊടുക്കാൻ ആരും ഒരു വഴിയൊന്നുമില്ല. കാരണം നമ്മുടെ വീട്ടിൽനമ്മള് വളർത്തുന്ന പട്ടി നമ്മളിങ്ങനെ ഇടക്ക ഇങ്ങനെഴിച്ച് വിടുന്നു.
ഉം ഉം ഉം ഉ
അല്ലാതെ അങ്ങനെ ഉപദ്രവകരമായിട്ടൊന്നും ഇല്ലായിരുന്നു ആർക്കും.
ഉ നാടൻപട്ടിയാണോ?
നാടൻ പട്ടിയായിരുന്നു.
ഓ ഓ
നമ്മുടെ ഒരു നമ്മുടെ ഭയങ്കരായിട്ട് ഇഷ്ടുള്ള ഒരു പട്ടിയായിരുന്നു. നമ്മുടെ അങ്ങനെയൊരു ഇതായിരുന്നു. എല്ലാവർക്കും ആ ഭയങ്കരമായിട്ട് സ്നേഹമുള്ള പട്ടിയായിരുന്നു ഇവിടെ പോയാലും പുറകെ വരുന്ന
അയ്യോ,
അപ്പോ അത് മരിച്ചയേ ഭയങ്കരങ്കടമായിരുന്നു. പിന്നെ അതിന്റെ ഫോട്ടോയക്കെ എങ്ങനെ എടുത്ത് വച്ച് നോക്കുമ്പോ ഭയങ്കര ഇങ്ങനെ എടുത്ത് ങ്ങനെ നോക്കും.
പക്ഷേപ്പൊ നമുക്ക് ഭയങ്കര സങ്കടാവും ല്ലേ ല്ലെ.
ആഹ ഭയങ്കര സങ്കടമായിയിരുന്നു. അത് എവിടെ എന്തോ അന്ന് അഴിച്ചു വിട്ടേക്ക പറ്റിയായിരുന്നു. എവിടെയൊക്കെയോ കറങ്ങീട്ട് ലാസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ വന്നിട്ട് ഇങ്ങനെ മരിച്ചു. നമ്മുടെ വീട്ടിൽ വന്ന് അവിടെ ഇങ്ങനെ കിടന്നിട്ട്
അയ്യോ ആഹ അവിടെ വീട്ടിൽ തന്നെ വന്നു അല്ലേ?
ഇത് തന്നെ വന്നു എന്നിട്ട് അവിടെ കിടന്നാ മരിച്ചു.
അയ്യോടാ ക്ഷെ
അങ്ങനെ
പിറ്റ ഉള്ളത് കൊണ്ട് സംസാരിക്കാനും പറ്റിയല്ലേ എന്റെ രാവിലെ ആ രണ്ടോനാലഞ്ച് കോളങ്ങനെ പോയന്നേ
എന്റെേയും പോയി. എന്റെ പിന്നെ പോകുന്നതിന് കണക്കില്ല. എന്റെ ഇങ്ങനെ ഇതാവും അന്നിട്ട് കട്ടായി പോകും.
ആഹ അതന്നെ തന്നെ,
റേഞ്ച്ല്ലാത്ത അതെ എന്റെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എത്ര കൂളിങ്ങനെ വെറുതേപോയി.
ഓക്കെ അപ്പ ബായി.
ഓക്കെ ഗുഡ്നൈറ്റ്സ്.